ഹലോ ആ പറഞ്ഞോളൂ
ആ എന്താണ് എന്താ പരിപാടി പണികളൊക്കെ ഒരുങ്ങിയോ
ആ രാവിലത്തെ പണികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഉച്ചക്കുള്ള ഭക്ഷണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു
അതെ ഇന്നെന്താ സ്പെഷ്യല് നോനണോ
ഇല്ല ഇല്ല ഞങ്ങള ങ്ങനെ നോൺ വെജ് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളല്ല എല്ലാം സസ്യാഹാരമാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് വല്ലപ്പോഴും നോൺ വെജ് നമ്മൾ അങ്ങനെ കഴി ക്കുള്ള് നമ്മൾ അങ്ങനെ ഇ പുഴും കഴിക്കാറില്ല എങ്ങനെയ വീട്ടില എങ്ങനെയാ നോൺവെജ് വെജാണോ കൂടുതലു കയ് ക്ന്നത്
ഇല്ല ഇവിടെ കുറച്ചു ദിവസം പച്ചക്കറി ഉപയോഗിച്ചു കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും ഏ വല്ല ർ മീനോ അങ്ങനെ എന്തെങ്കിലും കോഴിയറച്ചിയോ അങ്ങനന്തെലൊക്കെ വാങ്ങും
ഓ ശരി ശരി ഉം
ഇപ്പം പച്ചക്കറി കൂട്ടിട്ട് നമു ക്കൊരു മട്പ്പ് വരുമ്പം അങ്ങനെ വാങ്ങയ്യ
ഓ ശരി ശരി ഉം
എന്നും മീനാ എർച്ചിനോടും ആർക്കും താല്പര്യം ഇല്ല
ആ ശരി ഉം ആ പിന്നെ ഇപ്പം മഴക്കാലാണല്ലോ യാത്രകളൊ ഇങ്ങനെ നിങ്ങള് വേനൽക്കാലങ്ങളിലൊക്കെ യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരുന്നോ
ആ ഞാൻ ഞങ്ങളിപ്പ അടുത്തരു യാ യാത്ര പോയിട്ടുണ്ടായിരുന്നു ഏർ പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു മകന്റെ മുടി മുട്ട അടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു
ഓ ശരി ആ അങ്ങനെ യാത്രകളൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളാണൊ ദൂരെയാ ത്രകളാണോ അതോ സമീപ പ്രദേശങ്ങളിലുള്ള യാത്രയാണോ കൂടുതൽ താല്പര്യം
ഏ ദൂ രെ വഴിക്കുള്ള യാത്ര തന്നെയാണ് കൂടുതല് ഇഷ്ടം
ഉ ഓക്കെ ആ ശരി ശരി ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് പോയിട്ടുള്ളത്
കേരളത്തില് ഞാന് ആലപ്പുഴ തിരുവനന്തപുരം പിന്നെ ഏ പാലക്കാട് തൃശ്ശൂര് അങ്ങനെ പിന്നെവിടെയാ കൊല്ലം അവിടെക്കെ പോയിട്ടുണ്ട് ഒരുവിധം കണ്ണൂര് ഏ കാസർകോട്ടേക്ക് പോയിട്ടില്ല കണ്ണൂർ കോഴിക്കോട് എറണാകുളം മലപ്പുറം അങ്ങനെള്ള എല്ലാ സ്ഥലത്തീക്കും പോയിട്ടുണ്ട് പത്തനംതിട്ട ആ
ശരി ഉം ഉം ഉം ആ ഓരോ യാത്രകളും നമു ഓരോ തര ത്തിലുള്ള അനുഭവങ്ങളും. നല്ല നല്ല രസകരമായിട്ടുള്ള കൗതുകങ്ങളായ കാഴ്ചകളൊ തരുന്നുണ്ടല്ലോ.
തരുന്നുണ്ട്, പിന്നെ യാത്ര പോകാൻ ഇഷ്ടല്ലാത്തവരാരാള്ളത്.
അതെ അതെ അതെ. അതെ എല്ലാവർക്കും യാത്രകള് കുട്ടികൾക്ക്. ആ മുതൽ വേ മുതിർന്നവർക്ക് വരെ യാ യാത്രകള്
അതെ അതെ അതെ.
പിന്നെ എങ്ങനെയാണ് അപ്പ നിങ്ങള് നിങ്ങല്ലാവരും ഒരു കൂട്ടായ്മയോട് കൂടിയാണോ അതോ നിങ്ങൾ നിങ്ങ ളുടെ വീടുകളിൽ നിന്ന് മാത്രാണോ. പു പുറത്തേക്കുള്ള യാത്രകൾ പോകാറുള്ളത്?
ആഹ് ഞങ്ങള് അധികം വീട്ടിലുള്ളവരെന്നായിട്ട് ഞങ്ങള് പോവാറുള്ളത്. അപ്പ ആഹ് ഹസ്ബൻഡും, ഭർത്താവും, ഞാനും പിന്നെ അമ്മ, അച്ഛൻ ഒക്കെ പിന്നെ എന്റെ വീട്ടിന്ന് എനിക്ക് വീട്ടില് അമ്മയൊര് അനിയത്തിയിണ്ട് അപ്പൊ അവര് രണ്ടുപേരും. കൂടിയിട്ടാണ് ഞങ്ങള് പോവാറിള്ളത്.
ഓ ശരി ഉം ഉം
ഞങ്ങള് മാത്രായിട്ട് അങ്ങനെ പോകാറില്ല. പോയാറുന്നു കല്യാണം കഴിഞ്ഞ ആ ഒരു ആദ്യത്തെ ആ ഒരു കുറച്ച് ആഹ് ഒന്ന് രണ്ട്. വർഷത്തോളം ഞങ്ങള് പോയാരുന്നു. ഞാനും ഹസ്ബൻഡും മാത്രായിട്ട് പോയാറുന്നു. പിന്നെ പിന്നെ ആഹ് അപ്പോ കാറ് എടു ത്തിട്ടെണ്ടായിരുന്നില്ല പിന്നെ കാറ് വാങ്ങിയപ്പോ പിന്നെ എല്ലാവരും കൂടിട്ടാണ്. ഞങ്ങള് പോകാറിള്ളത്‌
ഉം ശരി. ആഹ് ആഹ് നമുക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര പോയിട്ടുണ്ടോ
ആ പോയിട്ടുണ്ടല്ലോ ഞാന്, ഏഹ് എന്താ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, അത് അതു വരെ പോയിട്ടുണ്ട്
മ് ശരി
അതിന്റെ അ പുറത്തേക്ക് അങ്ങനെ പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല
ഉം ഉം ശരി
അങ്ങനെ വന്നിട്ടില്ല ഇങ്ങനെ പോയിട്ടുണ്ടോ
ആഹ് ഞാന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ട്ടുണ്ട് അങ്ങനെ ഉൾ അതെ ഉൾ ഉൾ ഗ്രാമങ്ങളില ഒന്നും അങ്ങനെ പോയിട്ടില്ല പിന്നെ ബീഹാർ, രാജസ്ഥാന് അങ്ങനുള്ള സ്ഥലങ്ങളിലേക്ക് പോണമുമ്പേ ആ. ആ തമിഴ്നാട്. കർണാടക ഏഹ് പിന്നെ അതേപോലെ തന്നെ ഞാ ഗോ ഗോവാ ഗ്വാ അങ്ങനെയുള്ള മിക്ക സ്ഥലങ്ങളിലും ഷഡിഹാർ പിന്നെ മധ്യപ്രദേശ് അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ടില്ല.
ആ ആഹ് എങ്ങനെ നമ്മളങ്ങനെ ഒരു ഉം
ആഹ് പറഞ്ഞോളൂ.
ഹലോ ആ പറഞ്ഞു എല്ലാ ന പോകുന്നത് എങ്ങനെയാ കു കുടുംബത്തില എല്ലാരും കൂടിട്ടൊരു ഒരു വിനോദം അങ്ങനെ ഒരു രീതിൽ പോവാണോ അതോ ഏഹ് അങ്ങനെ അല്ലേ ഏഹ് ഓരോ വർക്കിന്റെ ആവശ്യത്തിന്
ആ കുടുംബപമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മളൊരു എല്ലാരും കൂട്ടായ്മയോട് കൂടി ഞങ്ങളെല്ലാവരും ഒരു വാഹനം എടുത്തുകൊണ്ട് ഞങ്ങ അവരും ബന്ധു ബന്ധുക്കൾ എല്ലാവരെയും പക്കാരെല്ലാവരെയും ചേർത്തു കൊണ്ടാണ് ഞങ്ങൾ മിക്ക സമയങ്ങളിലും പോകാറുള്ളത് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇപ്പം ആരും പുറത്ത് കൊണ്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകളുണ്ടാവും അ അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ കരുതി അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു കൂട്ടായ്മയോട് കൂടിയാണ് പോകാറുള്ളത്
അത് ശരിയാ ഓക്കെ പിന്നെ എന്താണ് പിന്നെ വേറെന്താ പണികളൊക്കെ ഒരുങ്ങിട്ടിരിക്കുകയാണോ ഉച്ചക്കത്തേയ്ക്കുള്ള
ഹലോ
ഹലോ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരി ക്യണോ പണികളൊക്കെ കഴിഞ്ഞിട്ടിരിക്യാണോ ഉച്ചക്കത്തെ ഫുഡൊക്കെ ശരിയ
ആ ചെയ്തൊണ്ടിരിക്കുന്നു ആ പിന്നെ അതിനിടയ്ക്ക് മഴ പിന്നെ നമുക്കപ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ ങ്ങളൊക്കെ ഉണക്കാനോട് പറഞ്ഞ പോക്കെയാണ് അങ്ങനെ ആ ഒരു ഇതാണ് വേനൽക്കാലങ്ങളിലുള്ള പോലെ നമ്മള് നമ്മുടെ വസ്ത്രം വെയിലത്ത് വെ ഉണക്കുക എന്നുള്ളതിപ്പോൾ പ്രാവർത്തികമല്ലല്ലോ അപ്പം നമ്മൾ കൂ കൂടുതൽ വസ്ത്രങ്ങളൊള്ളൊ തൊക്കെ വ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളത്തിന്റെ കാര്യം ഇപ്പൊ നമുക്ക് വെള്ളം അങ്ങനെ ഏ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ മഴക്കാലം കൂടുതലാകുമ്പോഴാണ് ഓരോ സ്ഥലങ്ങളിലും ജില്ലകളുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് വെള്ളം കൂടുന്നതും ഒക്കെ ആ ഉള്ള അവസ്ഥകൾ വരുന്നത്
ഇവിടെ ഇന്ന് അങ്ങനെ മഴല്ല ഇന്ന് ഇവിടെ വെയിലാ
ആഹ് ആഹ് ഓരോ ജില്ലകളിലേക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകള് വെ രുന്നത് പിന്നെ നമ്മള് കാലാവസ്ഥ പണ്ടത്തെ പോലല്ല ഒരു നമ്മുടെ അന്നത്തെ ആ ഒരു തലമുറയിലെ പോലൊന്നും അല്ല ഇപ്പോൾ ഒന്നാമതിപ്പോ അപ്പോൾ ആഗോള താപനം എന്നുള്ള ഒരു വസ് ഉണ്ടല്ലോ ആഗോള താപനം വന്നശേ ഇപ്പോൾ ഓറൻപാളിയുടെ സിരങ്ങളും ആ ഒരു പ്രശ്നങ്ങളൊക്കെ തുടർന്ന് ഇപ്പോൾ പ സ്ഥിതി മൊത്തമായിട്ടും
ഉം
പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മക്ക് കൂടുതല് ഇപ്പ നമുക്ക് പലതരത്തിലുള്ളങ്ങൾ ഒക്കെ വരുന്നത് രോഗങ്ങൾ വരാനുള്ള കാരണമൊക്കെ ഈ പരിസ്ഥിതി ഒക്കെ മലിനമാക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നുന്നത് കൊണ്ടാണ്
അതന്നെ അതന്നെ പക്ഷെ അത് ഇപ്പോഴും ആൾക്കാർക്ക് ആർക്കാ അറിയാം എല്ലാവരും നശിപ്പിക്കൻ തന്നെ നികുള്ളോ
നമ്മൾ എല്ലാവ വരും കൂട്ടായ്മയോടും കൂടി പ സ്ഥിതിക്ക് ഒരു കവജ ഒരുക്കേണ്ടത എല്ലരും ചെയ്യേണ്ടതാണ് ഒരാൾ മാത്രമല്ല സർവ ത്തിലെ ഓരോരോ ആ വ്യക്തികളുടെ ആവശ്യം തന്നെയാണ് ഉടമയാണ്
അത് ഓരോ ഓരോരുത്തരും നേരെയായോ സമൂഹം നേരയവും അതെല്ല ഒരാള് മാത്രം കഷ്ടപ്പെ ടപ്പെട്ടിട്ടു ഒരു കാര്യല്ല അതേപോലെ ഒരു വീട് നന്നായിന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല
അതെ അതെ അതെ ആ ദൂഷ്യവശങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ ഈ വനങ്ങളൊക്കെ ഒരുപാട് വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ അ അവിത്തെ പോലുള്ള മ ഇപ്പോ അമിതമായിട്ടുള്ള ചൂടാണ് വേന കാലങ്ങളിൽ വരുന്നത് എ ന്ന് പറഞ്ഞ കഴിഞ്ഞാൽ വനങ്ങ എല്ലാം വട്ടു നശിപ്പിച്ചു അവിടെ ഫ്ളാറ്റുകൾതും കേരളത്തി ഇത്രയും
അതെന്താത് അതെന്തുകൊണ്ടാ എനിക്കത് അറിയില്ല ഫ്ലാറ്റുകൾ വരുമ്പോ എന്താണ് മാറ്റം
പാടം പാടങ്ങൾ നികത്തി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ എല്ലാ സ്ഥലങ്ങളും വെട്ടി നശിപ്പിച്ച് അവിടങ്ങളിൽ ഇതൊക്കെ വന്ന കഴിയുമ്പം കൂടുതൽ ഒന്നാമത്തെ കാര്യന്ന് പറഞ്ഞാ വെള്ളത്തിന്റെ ഈ പ്രശ്നങ്ങൾ തന്നെ വെള്ളപ്പൊക്കം തന്നെ ഈ നമുക്ക് വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ഒരു ഒരു അതിനൊരു ഉറ വിടമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിന് ഒരു പോകൻ ഒരു സ്ഥലവും ഇല്ല അപ്പൊ അതന്നെയ ഏറ്റവും വല്യൊ ഒരുക എല്ലാം ഇപ്പൊ പാടങ്ങളൊക്കെ പണ്ടത്തെ പോലത്തുള്ള ആ ഒരു വയലുകളോ പാടങ്ങളോ ആള്ളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ ഇപ്പൊ നമ്മ എവിടെയും കാണ കാണപ്പെടുന്നില്ല എല്ലാ സ്ഥലങ്ങളിൽ ഇതെല്ലാം മൊത്തമായിട്ട് നികത്തി ന്നിട്ടാണ് അവിടെ ഫ്ളാറ്റുകൾ വെരുന്നത് ഫ്ളാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്തേം മുഴുവൻ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് അതിന്റെ പ അതിന്റെ പണികൾ കൺസെ ണ്ട്‌ പറ നിർമ്മിച്ചിട്ട് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടോ ഒക്കെ അതിന്റെ മൂല്യത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല പക്ഷെ ആ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വരുന്നടു അതുകൂടു കൂടി തന്നെ ചുറ്റു സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾക്ക് പോലും ദോഷങ്ങളാണ് ക്ഷയങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്നുണ്ട്
അതെ അതൊരു പ്രശ്നാണ്
അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുള്ള നമ്മളെ അന്നത്തെ പഴയ തലമുറ ജീവിച്ചിരുന്ന ഒരു ആവാസ വ്യവസ്ഥയേ അല്ല ഇപ്പഴുള്ള തലമുറയിൽ കാണപ്പെടുന്നത്
ആളുകളും ആളുകളുടെ സ്വഭാവും ഒരുപാട് മാറ്റണ്ട്
എല്ലാവരും അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ജീവിന്നത്
അതെ.
കൂടുതൽ ആർക്കാണോ അവരുടെ താല്പര്യങ്ങളും അവരുടെ ഇതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ സാധാരണക്കിടയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി നമ്മളത് കണക്കിലെടുത്തു കൊണ്ട് വേണം ശരിക്കും ഒരു നമ്മളൊരു സമൂഹമാ കുമ്പോൾ മുന്നേ ഇർ പക്ഷെ എല്ലാവരും അവനവന്റെ താല്പര്യങ്ങൾ മാത്രം ജീവിച്ചോണ്ടിരിക്കുന്നത്.
ഉം അതെ ആയിക്കോട്ടെ എന്നാ ശരി ട്ടോ ഞാൻ കൊറച്ച് കഴി ഞ്ഞിട്ട് വിളിക്കാം ട്ടോ.
ആഹ്. ശരി ശരി ശരി